കേക്ക്ണില്ലേ? ഹലോ?
അറേ ഹലോ?
ഹലോ?
ആഹ് എനിക് കേ
ആഹ് ഇപ്പൊ കേക്ക്ണ് ണ്ട് ചായുടി കഴിഞ്ഞാ
മഴ്യായതോണ്ടേ അങ്ങനെ കേക്ക്ന്നില്ല അതാ
ആഹ് ചായുടിയൊക്കെ കഴിഞ്ഞാ?
കഴിഞ്ഞില്ല, ഞാനിങ്ങനെ ഫോണിൽ നോക്കിയിരിന്നൊണ്ട് ചായുടിയൊന്നും ക
കെയ്ഞ്ഞിട്ടില്ല ആഹ് ഇവിടെൻക്കീ ചായെത്ര ഇഷ്ടൊന്നുല്ല ആരെങ്കിലു ണ്ടെങ്കി കുടിക്കാൻ നല്ലത കമ്പ്നിക്ക് തനിച്ചിന്ന് കുടിക്ക്ണ സ്വഭാവല്ല അപ്പൊന്നാരുല്ല
ഞാനൊക്കെ ചായെക്ക് ഭയങ്കര അഡിക്റ്റ് ആയി പോട്ട് എങ്ങനെല്ലോന്ന് നിർത്തണെന്ന് വിചാർച്ചിട്ട് എവിടെന്ന് നിർത്താൻ പറ്റൂല്ല അ സമയവുമ്പോ നമ്മക്കൊരു തലവേ
ആ ഇവിടെ ഇവിടെ വീട്ടില്ണ്ട് അങ്ങത്തെ ആൾക്കാരൊക്കെണ്ട്. ആ എനിക്ക് പിന്നെ അങ്ങനത്തെ കൊഴപ്പൊന്നുല്ല പി ചായ കുടിക്കണെങ്കി നറച്ചാൾക്കാരാ
അ ആ എല്ലർക്കുടില്ന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചായ വിളിക്കലേ
അതെ അതെ ശരിയാണ് മഴ പെയ്യിണ്ടപ്പവടെ ആ ഇവിടെ ഇപ്പോ മൂന്ന് മണിക്കേഷം നല്ല മഴണ്ട് കറുത്ത് നിക്ക്‌ണ്ട്
ആണ് ഇന്നിവിടെ രാവിലെ തൊട്ട് മഴയാ
ഉണ്ട് രാവിലെ ഇണ്ടായിരുന്നു പിന്നെ അങ്ങട്ട് മഴൊക്കെ തോർന്ന്ട്ടാ പിന്നെ
പക്ഷെ ചിലര് പറഞ്ഞു ചെൽത്ത് വെയിലൊക്കെ ഉണ്ടായിർന്നു ഉച്ചയപ്പോഴ മഴ പെയ്തെന്ന് പറഞ്ഞു ഇവിടെ മഴ തന്നെ നല്ല മഴയാ പൊറത്തേക്കെങ്ങും പോവാനും പറ്റൂല ഇതിനുള്ളിൽ തന്നെ വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്ക്യ തണുപ്പ് ഭയങ്കര തണു പ്പാണ് ഭയങ്കര തണുപ്പ് അല്ലേ കാലൊന്നും താഴേക്ക ക്കാൻ പറ്റില്ല അതുപോലെ തണുപ്പ്
പറഞ്ഞ പോലെ ഇന്ന് പിന്നെ വൈകിട്ട് ഏഴ് മണി ഇപ്പൊക്കെ ഇരിട്ടാവണൊള്ളൂ അങ്ങനെ ടൈമുണ്ട് ഇപ്പൊ വൈകിട്ട് മറ്റത് ഞങ്ങള് ഞങ്ങള്ക്ക് ബാ ബാങ്കുളിക്ക്‌ണ ടൈമ് ലറഞ്ഞാ രാത്രി നങ്ങക്ക്‌ സമയം പോകും വേഗം ബാങ്കുളിക്ക ഏഴു മണി ആവ്ണ് ഉച്ചക്ക് ശേഷം ആ ഈവനിങ്ങും ടൈം കൊറേത് ഉള്ളപ്പോലെ തോന്നു അങ്ങനെ മിറ്റത് പുറത്ത്ക്കിറങ്ങാറാണ് അഞ്ച് മണിക്കായ പുറത്ത്ക്കിറങ്ങാറാണ് ഇപ്പൊ പിന്നെ മഴയ കാലം നടക്കണില്ല അത് ഇപ്പ വീടിന്റുള്ളിലെന്നെ ഇരിക്കും
മഴ മഴയും വെച്ച് സമയം ശരിയാവൂല്ല
ആ പിന്നെ നിങ്ങള പാത്ത് ചോണ മണ്ണാ അതോ പുഴി മണ്ണാ
ഞങ്ങളത് പുഴിമണ്ണ
ആ വെള്ളം നിക്കോ മഴ പെയ്താല്
ആ വെള്ളം നിക്കും അടുത്ത പറമ്പക്കണ്ട് പറമ്പൊക്കെയിണ്ട് അത് കാരണം തെങ്ങൊക്കെയാ പറമ്പൊക്കെഇണ്ട്ത് കാരണം
ആ അങ്ങനെലെ നമ്മ പ്പ നാ ഉ തേങ്ങക്ക്‌ ശാമണ്ട ബുദ്ധിമുട്ട്ണ്ടാ
ഏ
തേങ്ങക്ക് ബുദ്ധിമുട്ടുണ്ട തേങ്ങ
ഏയ് ഏ അയിന് ബുദ്ധിമുട്ടൊന്നുംല്ല തേങ്ങൊക്കെ ഇഷ്ടംപോല ആ അ അവിടന്ത തെങ്ങില്ലെ
ആ രണ്ടൂന്ന് നാത്ത് അതന്നെ ഞാപ്പൊ രണ്ട മൂന്നാക്ക്‌ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിനു അവരെ ബാത്ത് തേങ്ങല്ലാന്നൊക്കെ പറഞ്ഞിനു
ആ ഇപ്പ എന്താ വില
ആ ഇപ്പ ഒന്ന് വേണെങ്കിൽ കുറഞ്ഞക്കാ വാണെങ്കി നല്ലൊ ഉണ്ടായിനുട്ടാ
അതെ അതെ വല ഉണ്ടായിർന്ന് അത് തന്നെല്ല കിട്ടുന്നപ്പല്ല ചെറുതുവാ ചെർ വാങ്ങിക്കാ കിട്ടുന്ന് ചെറങ്ങി ഉം
അങ്ങനൊക്കെ ആയിട്ട് പോവണ്ട് എന്താ ഇന്നത്തെ സ്പെഷ്യൽ ഇണ്ടായിന്
ഏയ് അങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ലായിർന്ന് ചോറ് മോര്കറി ആക്കെയള്ള പ മ്മ്
മീൻ നിർബന്ധം ആവുല്ലേ
മീനൊന്നും നിർബന്ധതൊന്നുല്ല ഞങ്ങ്ക്ക് അങ്ങനെ എന്തെങ്കിലും ക്കെ ആയാൽ മതി ന്നുള്ളൊരു ആൾക്കാര ങ്ങ്ക്ക്ന്നെ മീൻ തി എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛനൊക്കെ ആണെങ്കി മീനൊക്കെന്നുല്ലാതെ കഴിക്കില്ല മീൻ നിർബന്ധണ്
ആ ഇവിടെ നിർബന്ധല്ലാ
ഉം ഇവിടെ അങ്ങനെ നിർബ
ആഹ് പ്പ മീൻ പണി മീന്റെ പണി ഇല്ലെങ്കി നമുക്ക് പണികൾ കൊറവാണ് പണി വേഗം കഴിയും പറയും ഞാൻ ഇവിടെക്കെ കാളും
എടയ്ക്ക് വാങ്ങിക്കും എടക്ക് പിന്നെ വാങ്ങിക്കാ സൂപ്പർ മാർക്കറ്റ് ന്നക്കെ വാങ്ങി കഴിഞ്ഞാൽ അവര് വെട്ടിത്തരും അപ്പൊ പിന്നെ കൊഴപ്പില്ല ആ അപ്പൊ പിന്നെ നമുക്ക് വീട്ടിവന്നുക അത്രക്ക് പണിയില്ല കൊണ്ടുവന്ന് നേരെ കഴുകി വെച്ചാൽ മതി കാരണം മീനൊന്നും ഇണ്ടായില്ല ഇനിപ്പോ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും നോക്കണം
അതെ ആഹ് എനിക്കില്ലല്ല അത് എട്ട് മണി എട്ടരക്ക് ശേഷം നോക്കോള്ളൂ ഉണ്ടാക്കലും കഴിക്കലും ഒപ്പാവും ഒമ്പത് മണിയൊക്കെ ആവും കഴിക്കാന് അപ്പൊ ഒരു എട്ടരയ്ക്കൊക്കെ കിച്ചനികേറി ചപ്പാത്തി അധികൊന്നും വേണ്ട കൊറച്ച് മതി ആഹ് അപ്പൊ ഇണ്ടാക്കും ചപ്പാത്തി നിർബന്ധാണ് അപ്പൊതണ്ടാക്ക ആഹ് ചപ്പാത്തി അല്ലെങ്കിൽ ആട്ടദോശ അങ്ങനെ എന്തെങ്കിലും ആക്കിട്ട് ഷുഗറൊന്നുംല്ല ഇക്കാക്ക് വയറ് ചാട ഷുഗർ ഒന്നുംല്ല ഇക്കാക്ക് വയറ് ചാട ആ ചാടും പറഞ്ഞിട്ട് ചോറന്നാല് ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ക് ഇണ്ടാക്കാൻ മടിയാണ് പിന്നെപ്പോ അവർക്ക് ഇന്റെ ആ രണ്ടെണ്ണാലും ഉണ്ടാക്ക ആ നേരത്ത് പിന്നെ ഇണ്ടാക്കാൻ മടിയാണ്
ആഹ് ഞാനന്താ വച്ചേ എന്റെ ഹസ്ബന്റെ അച്ഛൻ ഷുഗർ ഒക്കെ ഉള്ളകൊണ്ട് അപ്പൊ എല്ലാ ദിവസവും അവിടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ എല്ലാ ദിവസവും ചപ്പാത്തി ചപ്പാത്തി അമ്മ പ്പാത്തി ഉണ്ടാക്കുവെ എപ്പഴും അതാ ഞാൻ ചോദിച്ചു ഇനി ഷുഗർള്ളത് കൊണ്ടാണോന്ന്
ഓ വയറ് ചാടുപറഞ്ഞിട്ട് കഴിക്കണ്ട അപ്പൊ പിന്നെ മോന്ക്കും ചോറിനോട് തീരെ ഇഷ്ടല്ല ഓനിക്ക് സ്പെഷ്യൽ ഫുഡ് ആ സാധാരണ ഫുഡ് ആണെങ്കി അവ ന്ക്ക് ഇഷ്ടല്ലാത്തെ ഏന്നെ അല്ലാത്ത ഫുഡൊക്കെ കഴിക്കൂട്ട ബിരിയാണി മന്തി അങ്ങനത്തൊക്കെ ആണെങ്കി കൊഴപ്പില്ല
അതൊന്നും കുഴപ്പില്ല എല്ലാർക്കും നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുമ്പോഴാണ് പ്രശ്നം ഇ ഷ്ടട്ടല്ലാത്തത്
ആഹ് ആ അങ്ങനത്തെ ഇപ്പത്തെ ഞാൻ പറയാ ഇങ്ങത്തെ പുതിയ കുട്ടികളൊ ന്നും നമ്മുടെ സാധാ ഫുഡിനോട് യോജിക്കണ കുട്ടികളല്ല ഞമ്മളെ കാലത്തൊക്കെ ആ ഫുഡ് നമുക്ക് വലുതെന്നു ഇപ്പഴത്തെ കുട്ടികൾക്കൊ ഇപ്പത്തെ കുട്ടികൾക്കെതാവോയ്ഡ് ചെയ്യും അത് ഇല്ലാതാക്കും
അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോറും കറിയും നാടൻ കറികളൊന്നും അവർക്കറിയി ഇല്ല
അറിയില്ല അതെ അതെ ശരിയാണ് ആഹ് അതൊക്കെ ഞമ്മളെ തലമുറയോടു കൂടി അതൊക്കെ അവസാനിക്കുന്ന തോന്ന ഞാൻ പറയപ്പോഴും
അതെ അതെ ആർക്കൊന്നും വേണ്ട എന്റെയൊക്കെ കുട്ടിക്കൊക്കെ ഒന്നും ചോറൊന്നും കൊടുത്താലൊന്നും ഒന്ന് കഴിക്ക ഇല്ല ഒരു കറി ഇഷ്ടപ്പെടത്തില്ല പപ്പടം മാത്രം ഇഷ്ട കുഞ്ഞ് കുട്ടിയാ എന്റെ കുഞ് കുട്ടിയ ഉം പപ്പടം ആ ഒരാള്
അത് ശരിയാ അങ്ങനെ
അടെ മാത്രം
ആഹ കഴിക്കുല്ലേ
ആഹ അല്ലാണ്ട് ഒന്നും എല്ലാം ഇഷ്ട്ടല്ല പാട്പ്പെടും ഉം ഇവിടെ ഞങ്ങള് ഞങ്ങൾ മ അത്രേ ഉള്ളൂ അപ്പം ഞങ്ങടെ ഇഷ്ടത്തിന് എന്തെങ്കിലൊക്കെ ആക്കി
ആരക്കണ്ട് വീട്ടില് ആരൊക്കെ
ഞങ്ങലിവിടെ ഞാനും ഹസ്ബന്റും മാത്രയൊള്ളൂ ഇപ്പ ഇവിടെ ഞങ്ങള് ജോലി ചെയ്യുന്നട്ത്ത് വീ താ ഞങ്ങളു മാത്ര
ആഹ
അപ്പൊ അവരൊക്കെ നാട്ടില ഞങ്ങളപ്പ ഞങ്ങക്ക് അങ്ങനെ മീനും ഒന്നും ചിക്കനോ ഒന്നും നിർബന്ധയില്ലാത്ത കാരണം എന്തെങ്കിലും വെച്ചാ മ തിലൊന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു മുരവയോ അങ്ങനെ എന്തെങ്കിലൊ
ആ കേറ്റാ ശരി ആഹ പിന്നെ മോന് ചെറുതായ കന്നും കൊഴപ്പില്ല മോനും ചെറുതായ കാരണം ഭക്ഷണം കഴിക്കണ പ്രായൊന്നും ആയിട്ടില്ലല്ലോ
ആഹ അത് ഉം കഴിക്കും ഇച്ചിരി ഇച്ചിരി ഇച്ചിരി ഓട്ട്സ് ഒക്കെ ഇപ്പൊ കൊടുത്ത കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കോ എന്നല്ലാതല ല്ലാതൊരു സാധനം അത് കഴിക്കില്ല
ആഹ ശരി അങ്ങനാ
രിയോ എന്തെിലും കുറുക്കി കൊടുത്താൽ അതൊന്നും ഇഷ്
ആഹ ആഹ ആഹ ആഹ് ആ ശരി
റ്റും കൊറവാണ് വീട്ട് വെക്കുന്നന്നും കഴിക്കേം ഇല്ല എല്ലാരും ഇങ്ങനെ വെ എല്ലാരും പറയും അത് കൊടുക്ക് ഇത് കൊടുക്ക് ഏത്തക്കായ കൊടുക്ക് പു നീ കൊടുക്ക് ഹിഹിഹി എവിടന്ന് ഇത് രണ്ട് വയസ്സ്
രണ്ടു വയസ്സിലെ ക ഇപ്പത്തെ മക്കൾക്ക് ആ ഉം എർച്ചിം മീനൊക്കെ ഇഷ്ട്ട ട്ടാണെ കൊടുക്കാല്ലോ ചില മക്കൾക്ക് ഇഷ്ട്ടാവുട്ടോ
ഉം പക്ഷേ ചെല സമയത്ത് കഴിക്കും ചെല സമയത്ത് കഴിക്കൂല്ല അതാണ് അവളന്ന ഇഷ്ടവാണല്ലോ കഴിച്ചല്ലോന്ന് വിചാരിച്ച് പിന്നിം കഴിക്കും ആഹ എന്നാലും ഞങ്ങൾ അതിനെ വിചാരിച്ചിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് അറുത്തട്ടൊക്കെ കൊടുക്കും അതൊക്കെ പിന്നെയും കഴിക്കും മീനൊ ക്ക ഉണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടവാ ക്ഷ എന്നാൽ ചിക്കനോടത്ര വല്യൻ താല്പര്യല്ല
ഇല്ലല്ലേ അന്ന് രക്ഷപ്പെട്ടു അത്ല്ലാണ്ട്ക്കന്നെ നല്ലത്
ആ അതെ അതെ ഇപ്പോഴത്തെ ചിക്കനൊന്നും നല്ലല്ല പണ്ടൊക്കെ നാടൻ കോഴികളൊക്കെണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ
ആഹ അതെ അതെതെ എപ്പയേലും ഒരിക്കലൊക്കെ കഴിക്കണ്ട നല്ലത് ഉം
ഇങ്ങനെ വല്യേ കുട്ടികളൊക്കെ ഒള്ളെ ഹാ മ്മമാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു വർത്താനം ആ ആഹ ത്തരം പറുമ്പ ഞാനിങ്ങനെ ചോദിക്കും ആ ഞാ ഇങ്ങനെ കൊറച്ചു മുന്നെ സംസാരിച്ചപ്പോ ഞാനിങ്ങനെ ചോദിച്ചു എന്താ കുട്ടികക്കൊക്കെ കൊടുക്കുന്നെ പഴയ ഒക്കെ എന്തെങ്കിലും
ആഹ് ശരിയാ നേന്ത്രപ്പഴൊക്കെ തിന്നാണെങ്കിൽ നല്ലതാട്ടാ
അതൊക്കെ നല്ലാ പക്ഷെ അതൊന്നും കഴിക്കത്തില്ല നമ്മള് നമ്മള് വീട്ടില് മ്മ പുഴുങ്ങിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ലേ പൊറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും പഴമ്പൊരിയോ എന്തേലും വാങ്ങിക്കയാണെങ്കിൽ അതിനുള്ളിലേ കഴിക്കും അല്ലാതെ നമ്മൾ വീട്ടിൽ വെച്ചാ കഴിക്കു ല്ല
പശു നെയയിലൊക്കെ ആക്കീട്ട് അങ്ങനെ ഇതാക്കിട്ടേ വാട്ടി കൊടുത്താലൊക്കെ ചെിലപ്പോൊക്കെ നല്ലതാണ് പശൂനെയിലൊക്കെ അകീറ്റ് ഒന്ന് ഫ്ര ഫ്രൈ ചെയ്തിട്ടേ അപ്പൊ ഹൽത്തിയാവും
ന്ന വിശം പഞ്സാറൊക്കെ മേല ലേശം ലേശം പൻസാരഒക്കെമേലെ വെതറിയിട്ടൊക്കെടുത്ത മക്കൾക്ക് ട്ടൊ ചില മക്കൾക്ക് മധുരഇഷ്ടണ്ടാവൂല
ആ ഇത മധുരം ഇഷ്ടവാ മധുരം ഉള്ള എന്തും കഴിച്ചോകും
ആഹ് അപ്പൊ പഴം വാറ്റീട്ടെന്നെ ലേശം പഞ്സാരങ്ങ വതറുക അഒരു മിൽമ നയിലൊെ പശു നെയല്ലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിലേ - -
ആപൊനല്ലതാ
ചുണ്ടാവും പഴംവെറ്തെ കഴിക്കാത്ത കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കും ഞാനൊക്കെ മോൾക്ക്കൊടുതെന്ന്അങ്ങനെ
ആണല്ലേ ആ എല്ലാരും എന്നോട് പറയും അങ്ങനെ ഉടച്ചു കൊടുത്താ മതി എന്നൊക്കെ ഞാാന അതൊക്കെ പരി നോക്കിട്ടൊന്നും ഉം അയിന അങ്ങോട്ട് വിളിക്കിനില്ല ഇച്ചിരി കഴിക്ക് പിന്നെ എന്നും ഇങ്ങനെ വീട്ടിലല്ല നമ്മള് തന്നെ നിൽക്കുന്നതുകൊണ്ടേ എന്ന് എന്താഎന്ന് ഇന്ന്ഇന്ന് ഇപ്പം പ്രത്യേ കത്തെ എന്താ ഉണ്ടാക്കേണ്ടന്നുള്ളരു ഐഡിയ എനിക്കില്ല വീട്ടിലൊക്കെ ആണെങ്കി എല്ലാരും അച്ഛനും അമ്മ എല്ലാരും ഓടക്ക്പ നമുക്കത് അവരാണേലും പറഞ്ഞു തരുല്ല പറഞ്ഞിരുല്ലോ അതെ അതെ പറയൂല്ലോ ഇത് നമ്മൾ തന്നെ നിക്കുമ്പോനമു നമക്ക് കുഞ് കുഞ്ഞിന് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എന്ത് വേണം എന്നുള്ളത് അറിയില്ല
അതെ അതെ അങ്ങനെ നാട്ടില എവിടൊണ് ഉം നാട്ടിലെവിടേണ്
നാട്ടിലില്ല
ആഗൾഫ് അതാണ്ലെ അതെ ശരി ആ വർക്ക് യിണ്ടോല് പൊ വർക്കിയിണിണ്ട വർക്കിയിണിണ്ട
ഞ അയിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലപാസ്റ്റ്ന് മാത്രേ വർക്ക് ചെയ്യുന്നുള്ളൂ അപൊ കുഞ്ഞായപ്പോ ഞാൻ വീട്ടിൽ ഇരിക്കുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും വർക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെനോക്കി ഇരിക്കും
നോക്കിട്ട് ചെയ്യിണ്ലെനാട്ടികിപ്പ് എപ്പഴാ രാധാരാധാകൃഷ്ണൻ വരുവോ
ഏ
നാട്ടിക്ക് എല്ലാ വർഷം വരാറുണ്ടാ
ഇല്ലിഇല്ല
ഇല്ലലേ
ഇല്ലെല
ഞാൻടൈംനോകിട്ടില്ലട്ട ടൈം നോക്കിട്ടില്ല അ ആയിക്കോട്ട ആ അങ്ങനെ പിന്നെ വേറെന്താണ് ആരാ അനിയറത്തി ബ്രദറൊക്കെ ഇണ്ടാ
കട്ട് ചെയ്തോട്ടോ കട്ടയ് കട്ടയ് കട്ടയ് ഇത് കട്ടാവുന്നില്ല കട്ടയ്തോട്ടൊ അവടുന്ന്
ആ
പെട്ടെന്ന് പെട്ടെന്ന് ഇത്
എന്ത് കട്ടാണില്ലല്ലോ അയാ